ഹലോ
ഹലോ
ഹലോ ആഹ് പറഞ്ഞോ ആഹ് കേക്കാം.
ആഹ് നമ്മടെ ഇവിടെ ഒരു കൊളം ഉണ്ടായിരുന്നെ. നമ്മുടെ ഇവിടെ ഒരു കൊളം ഉണ്ടായിരുന്നു. ആ കൊളം ഇപ്പ ആയിട്ട് വറ്റി വരണ്ടു. മഴ പെയ്ത് ആ ഒ രു രണ്ടു മൂന്ന് ദിവസം നന്നായിട്ട് മഴ പെയ്തില്ലായിരുന്നോ. അപ്പൊ അതില് കുറച്ച് മഴ പെയ്തിട്ട്ണ്ട്. വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇന്നലെ മഴ പെയ്തപ്പോ അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ അത് വറ്റി.
അതെയോ?
എത്ര ഒന്നു വെയില് കൊള്ളുമ്പേൻ ആ വെള്ളം വറ്റി പോകുന്ന്
ആഹ് അതാ പറഞ്ഞേ ഇപ്പത്തെ കാലാവസ്ഥയുടെ ഒരു ഭയങ്കരമായ മാറ്റത്തിന്റെ ഒരു ഉത്തരമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.
നിങ്ങള് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാറുണ്ടോ?
ഉണ്ട് പക്ഷെ ഇനിപ്പോ മഴ ഇപ്പൊ ശരിക്ക് കിട്ടിയില്ലെങ്കി ഇപ്പോ ഈ കൃഷി ചെയ്തിട്ടും വല്യ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ
കാലാവസ്ഥ ഇങ്ങനെ മാറുന്നൊണ്ടന്നെ നമുക്ക് കൃഷിയിലായാലും ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാനും പറ്റത്തില്ല. കാലാവസ്ഥ മാറുന്നത് കൊണ്ട് എപ്പോഴായാലും കരിഞ്ഞു പോയി. ആ കരിഞ്ഞു പോയി. ഫലപുഷ്ടതി മണ്ണിന്റെ ഫലപുഷ് ടതിയൊന്നും പണ്ടത്തെ പോലെ ഇല്ല
ഉം അതെ അതിപ്പോ നമ്മള് ഒന്നുമല്ലേലും വേറെ ഒന്നും ചെയ്തില്ലേലും നനക്കാനായാലും കുറച്ച്
നനഞ്ഞ് അതെ വെള്ളോം വേണം. പിന്നെ ആ വെള്ളം ഉണ്ടെങ്കില് നമുക്കിപ്പ എന്തെങ്കിലും ആഹ് വളം അങ്ങനൊള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് കാര്യവുള്ളൂ.
നിങ്ങളെങ്ങനെയ കെണറുണ്ടോ?
ആഹ് കെണറുണ്ട് പിന്നെ അല്ലാണ്ടിവിടെ ആഹ് വാ ഈ പൈപ്പ് ഏഹ് പൈപ്പ് ലൈനാട്ട് അങ്ങനെ കുടിവെള്ളോണ്ട്.
ആഹ്
അതുകൊണ്ട് നെലവിൽ വെല്ല്യ കൊഴപ്പൊല്ല.
ആഹ് എപ്പളെങ്കിലും വെള്ളങ്ങനെ വറ്റി പോയിട്ടുണ്ടോ?
ഹേയ് ഇപ്പടുത്തന്നല്ല പണ്ടൊരു ഒരാഴ്ച വന്നപ്പോ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്
ആണോ പണ്ട് ആഹ് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ടാ?
അല്ല അതിന് മുൻമ്പാണ്.
ആണോ?
ആഹ് ഇപ്പൊരുപ്രാശ്യം ഇങ്ങനെ കിണറൊക്കെ വറ്റിട്ടുണ്ട് അത് ആഹ് ആഹ് ഏകദേശം എല്ലാടത്തെ ആ ഒരു അവസ്ഥയായിരുന്നു.
പട്ടിണികെടെക്കേണ്ടത് ഭയങ്കരൊരവസ്ഥയാണല്ലേ?
ആഹ് പിന്നെ എന്തെയ്യ നമ്മളവിടെ അടുത്തൊരു കൊളൊക്കെണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ എല്ലാരും വാ ഡ്രസ്സക്കെ വാഷ് ചെയ്യാൻ അവിടക്കെ തന്നെയായിരുന്നു പൊയിക്കൊണ്ടിരുന്നത്.
ഉം എന്തായാലും ഒരു കൊളൊക്കെ ആയാല് എത്ര പേർക്ക് അത് ഉപയോഗിക്കാല്ലേ കൊറച്ചൊക്കെ ഉപയോഗിച്ച് രണ്ടുന്നുസൊ ഉപയോഗിച്ച് കഴിയുമ്പ അതിനു ഒരു ഇത്ണ്ടാവും.
അതെ അതെ.
ഉം
ഉം
നമ്മക്ക് നമ്മള് സാധാരണ ഉപയോ ഗിക്കിന്നെൽ നിന്നും മാറി ഒന്ന് അല്ലെ സ്ഥിരവായിട്ടും നമുക്ക് എന്താണ് പൈപ്പില് വെള്ളം കിട്ടിക്കൊണ്ടിരിന്നിട്ടുണ്ടെങ്കി. പിന്നെ അതിന്ന് മാറി ഇങ്ങനെ പോകുമ്പോ ഞാങ്‌ക്ക് അവടെ പോയി അതക് ഒരു ഭയങ്കര വെഷമ ഒണ്ടാക്കുന്ന ആഹ്
പിന്ന ആയ്ന് എന്താ പറയ നമ്മള് മെയ്നായിട്ടി ആഹ് അവിടം വരെന്ന എന്താ പറയ ചെൽ കൊറെ ഈ അലക്കാനക്കായിട്ട് കൊറേണ്ടാവും. പ്പ അതക്കെ എടുത്തോണ്ട് പോവാന്ന് പറയുമ്പ ഭയര ബുദ്ധിമുട്ടാണ്.
ആഹ് വീട്ടിലെ അല്ലെ സ്ത്രീകൾക്കക്കെ ആയാലും ഉം
ബുദ്ധിമുട്ടാണ് പിന്നെ അതേപോലെ അലക്കി കഴിയുമ്പത്തേക്കും അതേതു അയിലും കൂടുതല് വെയിറ്റായിട്ട് പിന്നെ തിരിച്ചു വരണം.
തിരിച്ചു വരണം ഒരു ദിവസത്തിന്റെ പകുതിം അല്ലെ അലക്കാൻ വേണ്ടിട്ടും മറ്റതിന് വേണ്ടിട്ടും പിന്നെ ദിവസോണ്ടാവില്ല വീട്ടിലിരിക്കുന്നവർക്കാണെ കൊഴപ്പില്ല പക്ഷെ പൊറ പോയി ജോലി ചെയ്യുന്നവർക്ക് അതിനൊന്നും ഒട്ടു സമയൊണ്ടാവില്ല അലക്കാനുണ്ടാവില്ല അല്ലെ വെള്ളോണ്ടാവില്ല.
വെള്ളോ ഉണ്ടാവുല്ല ഈ ഒരു കണ്ടീഷനാണെങ്കി എന്താ പറയുന്നെ ഇനിപ്പ വെരുന്ന വേനൽക്കാലം എന്തായാലും ഒരു വരൾച്ച നമുക്ക് പ്രതീക്ഷിക്കാം.
വേനൽകാലം അല്ലേ?
അതെ ഉം അതുകൊണ്ട് മഴ പെയ്താ മതിയാരുന്നു.
മഴ പെയ്തിട്ടുണ്ടെ ഒര് ആശ്വാസായി.
അതെ അതായത് ഏഹ് എന്ത് കൊണ്ട നോർമലി കിട്ടുന്ന മഴയാലും കിട്ടിയങ്ങ് പോയാ മതി.
ഉം നോർമലായിട്ട് പെയ്യുന്ന മഴ മതി അതില് കൂട് കൂടുതലും വേണന്നില്ല കൊറവും വേണന്നില്ല ആ ഒരു മഴ മതി, അല്ലെ ഉപദ്രവം ഉണ്ടാകാ ത്ത ഒരു മഴ, ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു വെയില് ഇതക്കെയാണ് നമുക്ക് വേണ്ടത്.
അതെ അതെ
പക്ഷെ ഇപ്പത്തെ കാര്യം പറയാണെങ്കിൽ ഉം എല്ലാം അതിന്റെ നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉം.
നടക്കുന്നെ അത്. ആഹ് അപ്പ നി കണ്ടറിയണം ഭാവില് എന്താവാന്ന്.
ഇപ്പൊ ഇയാണെങ്കി ഭാവിയിലേക്ള്ള കാര്യം പിന്നെ പറയേണ്ടല്ലോ ഇപ്പളെ നമ്മള് ശ്രദ്ധി സ് ഇപ്പളെ മരങ്ങളൊക്കെ നട്ട് വളർത്തിയാ വെട്ടിക്കളഞ്ഞ മരങ്ങളൊക്കേല്ലെ ആഹ് വെട്ടിക്കളഞ്ഞ. ആ മറ്റേ ഇതിന്റെ കാര്യഒക്കെ ആയാലും വെട്ടിക്കയിഞ്ഞ വെട്ടി കളഞ്ഞ എന്താണ് ആഹ് ഒരു പശ്ചിമ കൊ ട്ടോ പൂർവഘട്ടോക്കെ ഇല്ല.
അതെ അതെ.
അതൊക്കെ ആഹ് പൂർവ്വസ്ഥിതിയിലേക്കൊക്കെ ആയിട്ടുണ്ടെങ്കി ആഹ് ഒരു ഇതാണല്ലോ. പറയുന്നല്ലേ ആഹ് ഒരു റിപ്പോർട്ടൊക്കെ ആഹ്ണല്ലോ ഇങ്ങനെ പറയുന്ന ആ പുള്ളി പണ്ടെ പറഞ് ല്ലായിരുന്നോ ആഹ് പുള്ളി പണ്ടേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന്നു. അത് നശിപ്പിച്ചിട്ടുണ്ടെങ്കി കേരളത്തിന്റെ വിധി കേരളത്തിന് അല്ലെ. ഭയങ്കരമായിട്ട് ഉണ്ടാകുംന്നൊക്കെ അത് പിന്നെ. എല്ല ആഹ് അത് പിന്നെ നമ്മള് കേട്ടൂല്ല അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അതൊക്കെ നമ്മള് എനിക്ക് തോന്നി ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരായിട്ട് നട്ട് വെച്ചിട്ടുണ്ടെങ്കി.
അതെ നട്ട് വെച്ചിട്ടുണ്ടെങ്കി ഭാവിയിലേക്ക് വല്യേഴപ്പണ്ടാവൂല്ല.
ഇല്ലേ പിന്നെ നമ്മളല്ലാരും കൂടി വല്ല പൊറത്തേക്കോ വേറെ വല്ല രാജ്യങ്ങളിലേക്കൊക്കെ പോയി താമസിക്കേണ്ടി വരും.
ഉം ശരിയാണ് പക്ഷെ എന്താ പറയാ. ഇത് പിന്നെ നമ്മൾടെ മാത്ര അല്ല ഇത്പ്പൊ വേറേം. സ്ഥലങ്ങളിലേക്ക് പിന്നേം ഭാവിയിലേക്ക് ഈ ഒരവസ്ഥ വരാം വരാതിരിക്കാം.
ഉം.
ഉം അപ്പ അതു കൊണ്ട് ഇപ്പ അമ്മള് പൊറത്തു പോവോ വേറെ എവിടെലും. കൺട്രീസിലൊക്കെ പോയി സെറ്റിലായാലും ചെലപ് അവടെ ഈ ഒരവസ്ഥ വന്ന് കഴിഞ്ഞാ
അവിടെ ഇങ്ങനെ വരാം പക്ഷെ എന്താണ് ഈ സൂര്യനും ഭൂമിം അടുത്ത് വരുന്നതിന്റെ ആണോന്നും അറിയത്തില്ലല്ലെ. അങ്ങനൊരു അങ്ങനെ ആഹ് സൂര്യനും ഭൂമി അടുത്ത് വരുമ്പോ അങ്ങനെ. ചൂടായിട്ട് ഭയങ്കര വരോല്ലോല്ലെ.
അതെ അതെ അതെ ചെൽപ്പം അല്ലങ്കി അതായിരിക്കാം അല്ലെങ്കി പിന്നെ. ഈ പറഞ്ഞ പോലെ എന്താ പറ ഓരോ ദിവസം ഇങ്ങോട്ട് മുന്നോട്ട് പോവുമ്പത്തേക്കും. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്ക ആണ് അപ്പൊ ചെലപ്പോ അതിൻന്റേതായിരിക്കാം.
പക്ഷെ നമ്മളങ്ങനെപറയുന്ന എങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കി എല്ലാത്തിനും ഒരവസാനംണ്ടാവു പറയുന്ന പോലെ ഭൂമിക്ക് അവസ സാന ണ്ടാവോയിരിക്കല്ലേ.
പറയാം പറ്റില്ല ചെലപ്പോ സാധ സാധ്യത ഉണ്ടാവാം.
അഹ് എന്തായാലും പെട്ടന്നൊ ന്നുല്ലെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞായാലും ഉണ്ടാകും.
ഉം അതെ അതെ ഉം.
അതേപോലെ തന്നെ അല്ലേ എന്താണ് മറ്റേ ഇതുവൊക്കെ.
ഏതാണ്?
ഉം എന്തായാലും നമുക്ക് വെയ് നോക്കാം എങ്ങനൊക്കെ ആകുഎന്ന്. ഇനിയിപ്പ എനിക്ക് തോന്നുന്ന് രാ ത്രിയായിരിക്കും നമ്മള് ജോലിയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരാ രാവിലെ മുഴുവൻ കിടന്നുറങ്ങിട്ട് രാത്രി ജോലി ചെയ്യേണ്ട അവസ്ഥ.
ഉം ഉം ചെലപ്പോ സാധ്യതയുണ്ടതിന്.
അല്ലെ ആഹ് ഒരു നമ്മള് പിന്നെ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവണ്ടി വരും. കാലാവസ്ഥ എന്തായാലും നമുക്ക് മാറ്റി മാറ്റാൻ പറ്റത്തില്ല പക്ഷെ മനുഷ്യന് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ അല്ലെ.
അതെ അതെ ആഹ് മാറ്റാൻ പറ്റാ വല്ല ഈ പറഞ്ഞ പോലെ നമ്മള്. എന്തോ കാരണം ഈ മരങ്ങളൊക്കെ വെട്ടുന്നു അതുപോലെ അതേപോലെ എന്താ പറയാ നട്ടു. വിളിപ്പിച്ച് അതേപോലെ പഴയൊരു സ്ഥിതിയിലേക്കാക്കിയെടുത്താൽ.
പഴയ ഒരു രീതിക്ക് വന്നതെ ഒള്ളൂ പക്ഷെ അത് ആരും ചെയ്യില്ല അതാണ് പ്രഷ്ണം.
ആഹ് അങ്ങനെയൊന്നും വരത്തില്ല എന്തായാലും നോക്കിനോക്കാം അല്ല ഇപ്പ കൃഷി വരെ ചെയ്യാൻ പറ്റന്നില്ല അപ്പെങ്ങനെയാണി മരങ്ങളൊക്കെ നട്ട് വളർത്ത പക്ഷെ അതിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് ഓരോ ആൾ ക്കാര് ഇങ്ങനെല്ലേ മരങ്ങളെ ഒരു വനവാക്കി മറ്റേ വനൊണ്ടാക്കുന്ന ഇതൊക്കെല്ലേ
മ്മ് അത് ചെയ്യാൻ പറ്റായിരുന്നില്ല കാരണപ്പ നമ്മളത് ഏഹ് ന ഇപ്പൊരു മരം നട്ടു അത് നട്ട് എന്തായാലും വളർന്നു വരാനൊരു സമയെടുക്കുവല്ലോ
ആ വനവൽക്കരണൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് അല്ലേ വനവൽക്കരണം അതൊക്കെ ഒരു ഏരിയിങ്ങനെ അല്ലെ പ്രൊജക്ട് പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടിട്ടെങ്കി അതിനെക്കെ ഇനി നല്ല എന്താണ് ഇതൊക്കെയുള്ള കാലഘട്ടമാന്ന് തോന്നണു പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും നമ്മ എസി എസി കച്ചവടക്കാരക്കെ വളരെ നന്നായിട്ടല്ലേ കച്ചവടം ചെയ്യുന്ന സമയാണ് വേനൽക്കാലെന്ന് പറയുന്ന എസിക്കാർക്ക് എന്തായാലും നല്ല കച്ചവടമാണ് അവരുടെ ബിസിനസ്സ് എന്തായാലും നന്നായിട്ട്
അതെ അതെ അതെ എസി ഫാൻ ഇതൊക്കെ നല്ലതുപോലെ കഴിഞ്ഞ വേനൽക്കാലത്ത് നല്ലതുപോലെ വിറ്റു പോയിട്ടുണ്ട്
മ്മ് നല്ലപോലെ വിറ്റിട്ടുണ്ട് എല്ലാ വീടുകളിലും എല്ലാ റൂമുകളിലുല്ലെ നമ്മള് വെച്ചിട്ടുണ്ടെങ്കി നമ്മടെ മൺകലൊക്കെ ഉണ്ടായിരുന്നു മൺകലത്തിലൊക്കെ നമ്മള് വെ വെള്ളം ഇങ്ങനെ കൂട്ടി വച്ചിട്ട് വെള്ളം ഇതാക്കിയിട്ട് അതിന്ന് വെള്ളെടുത്ത് കുടിക്കുമ്പ നല്ല ഒരു തണുപ്പൊക്കെല്ലേ നമ്മളെവിടെയെങ്കിലും പോയിട്ട് ട്ട് വരുമ്പോക്കങ്ങനെയാ നമ്മള് കുടിക്ക മൺകലത്തിലിങ്ങനെ വെച്ചിട്ട്
ആഹ് ആഹ്
പക്ഷേ അതിന്ന് വെള്ളയിങ്ങനെ ചോർന്ന് വരും അപ്പ നമ്മളൊരു ചാക്കക്കൊയിങ്ങനെ അടിയിലിട്ടിട്ട്
ആഹ് ആഹ്
അതിന്നിങ്ങനെ വെള്ളം കുടിക്കാം അത് നല്ലൊരു സുഖാണ് നമ്മളെവിടെങ്കിലും ഭയങ്കരായിട്ട് ഭയങ്കരായിട്ട് വെയിലത്ത് ആ പോയിട്ട് വരുമ്പം
അതെ അതുപോലെ മറ്റേ ഈ മോരും വെള്ളം
ആ മോരും വെള്ളൊക്കെ മ്മ്
അതെ അതൊക്കെ കുടിക്കാൻ നല്ലതാണ് അതേപോലെ
പക്ഷെ ഞാനിന്നലൊരു നാരങ്ങ മേടിച്ചതാ നാരങ്ങക്കെന്താണ് ഒരു നാരങ്ങക്ക് അഞ്ചു രൂപ
ആഹാ അയ്യോ അവാനയിപ്പോ വെലക്കയറ്റവും കൂടിക്കൊണ്ടിരിക്കയാണ്
രണ്ട് നാരങ്ങക്ക് പത്ത് ഒരു നാരങ്ങക്ക് അഞ്ചു രൂപ എനിക്ക് സത്യത്തില് ആ നാരങ്ങ വെള്ളൊന്ന് കുടി ക്കാൻ വേണ്ടീയിട്ടായിരുന്നേ നാരക്കാ വെള്ളം കുടിക്കണൊന്ന് ഭയങ്കരായിട്ടുള്ള ആഗ്രഹം അപ്പ ഞാനെന്താണ് പിന്നെ പൈസ നോക്കിട്ട് കാര്യില്ല അഞ്ച് രൂപേന്ന് പറഞ്ഞ അഞ്ചു രൂപ കൊടുത്തത് മേടിച്ചില്ലെങ്കി നമുക്ക് കിട്ടത്തില്ല
അതെ
എന്താണേ അതിനേക്കാട്ട് നല്ലത് മറ്റേ ആ ടാങ്കിന്റെ ഒരു പക്ഷെ എനിക്ക് നാരങ്ങ വെള്ളം കുടിക്കണൊന്ന് തന്നെ അന്നിട്ട് പിന്നൊന്നും നോക്കില്ല പിന്നെ അഞ്ച് രൂപ കൊടുത്ത് മേടിച്ച് അല്ലാതെ പിന്നെ വേറെ വഴിയില്ലല്ലോ
ആ അല്ല നാരങ്ങാവെള്ളം നല്ലതാണല്ലോ നമുക്ക് കുടിക്കുന്നോണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ
അല്ല നാരങ്ങാവെള്ളം ഞാൻ പറഞ്ഞില്ലേ ഞാനിന്നാള് ബസ്സിലൊക്കെ പോയിട്ട് ഭയങ്കരായിട്ട് തളർന്ന് വന്നു അപ്പോ-
ആ
ആ ഒരു സമയത്ത് എനിക്കെന്തായാലും നാരങ്ങാവെള്ളം കുടിച്ചിണ്ട് ഭയങ്കരായിട്ട്- നമ്മള് തലകറങ്ങി നമ്മള് ശർദ്ധിക്കുന്നൊരു-
ആഹ് ആ അതെ അതെ ആ അതിനൊക്കെ വേഗമൊരു റിക്കവറി കിട്ടും
ആ വേഗം റിക്കവറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് കണ്ടപ്പം എന്തായാലും മേടിക്കാന്ന് വിചാരിച്ച് മേടിച്ച് ഒന്ന് നോ ക്കുമ്പോ ഇങ്ങനായി പോയി
അതെ അതെ ഉം ആ അല്ല അത് കൊഴപ്പില്ല ഈ നാരങ്ങാവെള്ളം പിന്നെ നല്ലത് ചെലപ്പ ഈ എന്താ പറയ്ക ഫ്രൂട്ടീ അങ്ങനെയുള്ള ഈ എന്താ ഈ കുപ്പി ബോട്ടില വരുന്നേ-
ആഹ്
അത്- അത്ര നല്ലതല്ല റ്റവും കാരണം അത് ചെലപ്പോ ഈ എന്താ പറയാൻ പറ്റൂല കാരണം- ആഹ് കെമിക്കൽസോ അങ്ങനെ എന്തെങ്കിലുക്കെ യൂസ് ചെയ്യുന്നുണ്ടോന്ന് നമുക്ക് കൃത്യയിട്ട് അറിയത്തില്ലല്ലോ.
ഉം അതെ
അപ്പൊ അതുകൊണ്ട് അതിൽ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്
നാരങ്ങാവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചെറുപ്പം തൊട്ടെ നാരങ്ങാവെള്ളം ഇങ്ങനെ കുടിക്കുന്നൊ ഒരു ഇതായിന്നേ
ആഹ്
പണ്ടൊക്കെ നാരങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെ നമ്മുടെ ഏരിയായിൽ നാരങ്ങൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു നാരങ്ങൊക്കെ- മാതള നാരങ്ങ മറ്റേ നാരങ്ങ ഈ സംഭവങ്ങളൊക്കെ പക്ഷെ ഇപ്പൊ നാരങ്ങൊന്നും കായ്ക്കുന്നുവില്ല. നാരങ്ങ വെള്ളം കുടിക്കണെങ്കിൽ നമ്മള് എന്തായാലും മേടിക്കണ്ട അവസ്ഥയാണ്
അതെ അതെ
പിന്നെ എന്തൊക്കെ ഉണ്ടായാലും അല്ലെ നാരങ്ങാ വെള്ളം കുടിക്കുന്നതിന്റെ ഒരു സംതൃപ്തി ഒന്നും വേറെ ഒന്നിനും കിട്ടത്തില്ല
അല്ല അത് ശരിയാണ് കാരണം കുടിച്ച് കഴിയുമ്പോ എന്താ പറയാ നമുക്ക് തന്നെ ഒരു-
നമുക്ക് തന്നെ ഒരു ഊർജ്ജം ഒക്കെ കിട്ടുന്നപൊലെയാണ് നാരങ്ങ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം
അതെ വേറെ എന്തോ കുടിച്ചാലും ആ ഒരു ഫീല് കിട്ടത്തൂല്ല
അതെ നാരങ്ങാവെള്ളംയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളരു ഇതാണ്.
ആഹ് അതുപോലെ പിന്നെ ഈ പറഞ്ഞ- എന്താ പറയാ നമ്മളെ ഇവിടെത്തന്നെ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ- ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ തന്നെ നമ്മള് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ- ആ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്
പക്ഷെ എനിക്ക് തണുത്ത വെള്ളം ഒക്കെ ഇങ്ങനെ ഫ്രിഡ്ജില് വെള്ളം കുടിച്ചിട്ടുണ്ടെിൽ എനിക്ക് ഭയങ്കരമായിട്ട് തൊണ്ട വേദനിക്കുവേ പക്ഷേ എന്ന് പറഞ്ഞിട്ട ഈ മൺകലത്തില് വെച്ച വെള്ളമൊക്കെ കുടിക്കയാണങ്കി എനിക്ക് യാതൊരു പ്രശ്നം വരുത്തില്ല അതെന്താന്നേ അറിയില്ല ഫ്രിഡ്ജില് വെച്ച് തന്നെ ഭയങ്കരമായിട്ട് തണുത്ത് പോന്നൊണ്ട് ഒക്കെ ആയിരിക്കല്ലോ
ആ അതെ അതെ ഇത് പറഞ് നമ്മ - ആ മൺകലത്തിലൊക്കെ ആകുമ്പോ അത് എന്താ പറയാ ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു- എന്താ പറയുക ഇത് ടെമ്പറേച്ചറിലൊക്കെ ആയിട്ട് അങ്ങനെ തണുപ്പ് വരുന്നതല്ലേ
ഉം
പക്ഷെ മറ്റത് അങ്ങനെയല്ലല്ലോ ഫുള്ള് മെഷീൻനല്ലേ
ഫുള്ള് മെഷീനായിട്ട് ഭയരമായിട്ട് തണുത്തി ഇങ്ങന ഉറച്ച് വന്നുകോണ്ടായിരിക്കും
ആഹ് അതുകൊണ്ടാണ് ആ അത് വരുന്നത് കാരണം അതിപ്പോ കൂടിപ്പോയാലൊരു ഒരു മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ ഒരു നല്ലവണം ത തണുക്കുവല്ലോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല്.
ആ പക്ഷേ ഈ ഫ്രീഡ്ജിൽ വെച്ചതിന് ഈ മൺകലത്ത് വെച്ചതിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ലലേ മണ്ണിന്റെ
അല്ല അ അതെ അതെ അതെ അത പറയുന്ന അപ്പ അ ആ ഓക്കെ